ഹലോ. ഹലോ. ഹലോ.
ആഹ കേൾക്ക്ണില്ലേ.
ആഹ കേക്ക്ണ്ട് എന്തൊക്കെണ്ട് വർത്താനം.
നല്ല വിശേഷം എന്തൊക്കെണ്ട് വിശേഷങ്ങള് ആഹ ഫുഡൊക്കെ കഴിച്ചു ഉം മഴൊകണ്ടോ അവ്ട്ക്ക്
ആഹ് മയണ്ട് ഇന്നും ഇന്നലേ ആയിട്ട് നല്ല മയയേ
ആഹ് ഇപ്പതാ നല്ല ഇരുട്ട് ഒത്തീട്ടതാ മഴ മഴ വരന്
ആഹ് എടെ വെയിലറച്ചി വെയിലണ്ടായിനു ആഹ്
രുന്ന് കൊറച്ച് നേരത്ത എല്ലാം വെയിലുണ്ടായിരുന്നു അപ്പത നല്ല ഇരുട്ടെത്തിട്ട് മഴ വരണു
ഏഹ് ഇന്നലെ ഇന്നലൊക്കെ നല്ല കാറ്റും മയീണ്ടായിന്നോ വൈകുന്നേരം
ആഹ് ഇന്നലെ മഴ ഇണ്ടാരുന്നു
ഏഹ് ഇവടെയാണെ ഇന്നലെ ആഹ് കാറ്റും മഴൊക്കെ ഇണ്ടായി ആഹ് ആഹ് ഇടിമി നി കുട്ടിയോളുണ്ടോ ആഹ് ഫുഡൊക്കെ കഴിച്ചു
ഉം
അവടെ ക കഴിച്ചോ ഫുഡ് കഴിച്ചോ
ആഹ്
ഉം എന്തേയിന്ന് കറി?
മീൻങ്കറി മുള്ളന്
ഏഹ്
ഉം
ഇവടേം മുള്ളമീനന്നെ അയിനി പക്ഷെ പൊരിച്ചിക്കിനി
ഉം
ഉം
പിന്നെ എന്താ വിശേഷങ്ങള് സ്പെഷ്യൽ ഫുഡൊക്കെണ്ടാക്കാൻ അറിയോ
ആഹ് ബിരിയാണി അങ്ങനത്തൊക്കെണ്ടാക്കും ചെറുതായിട്ടൊക്കെ
അച്ചാറൊക്കെണ്ടാക്കാനറിയോ?
അങ്ങനെ അറീയീല്ല എന്നാലും മാങ്ങ അങ്ങത്തെക്കെ ഇട്ട് നോക്കും
പായസം ഇണ്ടാക്കാനറിയോ
ആഹ് ചെറുതായിട്ട് ഇങ്ങക്ക് അറിയോ
ആഹ് പായസം ഒണ്ടാക്കാനറിയാം
ഉം ഏത് പായസാ ഇഷ്ടം അധികം ഇണ്ടാക്കലേതാ
ഞാന് സേമിയ പായസാണ് കൂടുതലും ഉം ആഹ് പിന്നെ എന്താ മറ്റ റ്റേ പായസവില്ലേ എന്തോ മണിമണിയായിട്ടുള്ളൊരു പായസല്ലേ അടപ്രഥമൻ ആഹ് പിന്നെ പരിപ്പ് പായസംല്ലേ ശർക്കാരിട്ടുള്ള പരിപ്പ് പായസോ അത് ആഹ് അത് ഭയങ്കര ഇഷ് അത് ഭയങ്കര ഇഷ്ടാനിക്ക്
ആഹ് എനിക്കിഷ്ടാ
പക്ഷെ ഞാൻണ്ടാക്കിട്ട് കാര്യല്ല കുട്ടികൾ കുടി ക്കൂല്ല ആഹ് അതെ ഇക്കടെ ജേ ഷ്ടന് കേറ്ററിങ്ങിന്റെ ആളായിരുന്നുട്ടാ അപ്പ ഞങ്ങക്ക് വീടി വീടിന്റെ അടുത്തെന്നെയാണ് കാറ്ററിംഗ് ഇള്ളത് തൊട്ട് തൊട്ട് മു റ്റത്ത അവടെന്ന് അപ്പൊ എന്തോരം പായസാണ് ഞങ്ങക്ക് കിട്ടാച്ചിട്ടാ അടപ്രഥമനായിട്ടും പിന്നെ പാലടായിട്ടും പിന്നെ ഈ പരിപ്പ് പായസം ഈ പരിപ്പ് പായസം കൊറ ച്ച ആൾക്കാർക്ക് ഇണ്ടാവും എടക്കൊക്കെ ഉണ്ടാവുള്ളോ ചെലേ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുള്ളോ ആഹ് പിന്നെ കൂടുതലും മറ്റേ പാലടയാണ് ഇണ്ടാക്കാ ഈ കഷ്ണങ്ങളായിട്ടുള്ള പാലടല്ലേ ആ ആ ആ അത് അതെനിക്ക് തീരെ ഇഷ്ട്ടമല്ല എനിക്ക് തീരെഷ്ടല്ല അത് ആഹ് അത് എനിക്ക് വലിയ ഇഷ്ടമില്ല മം എനിക്ക് മറ്റേ മണി ണിമണി ആയിട്ടില്ലേ ഇങ്ങനെ ഒരു വെള്ള മണിമണിമണി ആയിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ട മം
ഏഹ് അത് അവിടെ എന്താ കല്യാണ കല്യാണത്തിന് അങ്ങനത്തെതിനൊക്കെ ഉണ്ടാക്കണേക്കാരല്ലേ
ആഹ് ആഹ് അതന്നെ ആ കാറ്ററിങ്ങിന് അപ്പം വീട്ട് ട്ട് വീടും പിന്നെ എന്താ കേട്ടറിങ്ങും തൊട്ടടുത്താണേ അപ്പൊ അങ്ങനെ ഇക്കാടെ ജ്യേഷ്ഠൻ നോക്കെള്ള ജോലിയാണ് അത് അത് ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഞങ്ങൾക്ക് ആ പണിക്കാരത്തികള് ഞങ്ങക്ക് കൊണ്ടെന്ന് തരും ഞങ്ങക്കൊരു കപ് കപ്പ് കണക്കിനൊക്കെ കൊണ്ടുന്നു തരും ഇവിടെ ആരും കു ഉം കുടിച്ചോളെ നല്ലതാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെക്കൊണ്ട് കുടിപ്പിക്കൂ ഇപ്പൊ അതൊന്നും ഇല്ല ട്ടാ ഇക്കാടെ ജേഷ്ഠൻ മരിച്ച് മരി ച്ചേന് ശേഷം പിന്നെ നമ്മുക്ക് അവിടെ കാറ്ററിംഗ് ഇല്ല ഒന്നുമില്ല മോന് മോനാണ് കേറ്റ് റിംഗ് നടത്തുന്നു പക്ഷെ അവരു വേറെ സ്ഥലത്ത് വാടകക്ക് വെച്ചിട്ടാണ് കാറ്ററിംഗ് നടത്തണത്
ഏയ് ഇപ്പൊ അവിടെ ഇണ്ടാവിലല്ലേ അപ്പൊ ഇപ്പൊ പായസം ഇങ്ങള് അന്നെ ഉണ്ടാക്കേണ്ടി വരില്ലേ
ആഹ് ഞാൻ തന്നെ ഉണ്ടാക്കും ഇപ്പൊ ഞാന് എന്താ വെഡിങ് ആന്നിവേഴ്‌സറിക്ക് ഞാന് എന്താ ഉണ്ടാക്കിയത് മറ്റേ പായസം സേമിയന്നെ ഉണ്ടാക്കിയേ മോന്ക്ക് സേമിയ പറ്റ് റ്റുള്ളൂ അപ്പൊ ഞാൻ സേമിയ ഇണ്ടാക്കി
ഏഹ് സേമിയ നിങ്ങള് വലിയ സേമിയതോ ചെറിയ സേമിയാ വാങ്ങല്
ഞങ്ങള് ഇങ്ങനെ വറത്തിട്ടുള്ള സേമിയ ഇല്ലേ കുഞ്ഞ് കുഞ്ഞത് നൈസ് ആയിട്ടുള്ള സേമിയ ഇല്ലേ
ആഹ് അയിലന്നെ പഞ്ചസാര അങ്ങനത്തൊക്കെ ഉണ്ടാവുവോ പഞ്ചസാര ഉള്ളൊരു പെട്ടിയാ
ആഹ് ആഹ് അ അത് നല്ല ടേസ്റ്റ് ആണ് അത് പാലില് അത് അത് ആദ്യം വറ ക്കും വറത്തത് തന്നെയ കൊണ്ടരാ എന്നാലും നമ്മളൊന്ന് നെയ്യില് ഇട്ട് ഇപ്പൊ അങ്ങട്ട് വറത്തിട്ട്
ആഹ് അയി ആഹ് അങ്ങട്ട് പിന്നെ പാല് ഒഴിക്കും അല്ലെ
ആഹ് അന്നിട്ട് പിന്നെ പാല് ഒഴിക്കും
ഇങ്ങള് വെള്ളം ചേർക്കോ
ആഹ് വെള്ളം കുറച്ച് ചേർക്കും നമ്മള് പാല് എത്ര ഒഴിച്ചെന്നു വച്ച അയില് അരപ്പാത്രം വെള്ളം ചേർക്കും
എആഹ്
ആഹ് വെള്ളം ചേർത്തെങ്കിലല്ലെ രസം ഉണ്ടാവുള്ളു അല്ല വെറും പാലായിട്ടാകുമ്പോ കട്ടി കൂടൂല്ലേ
കട്ടി ആയിക്കരോ ആഹ് അങ്ങനെ കട്ടി ആയിക്കരോ ഫുള്ള് പാലായാല്
ആഹ് സേമിയയും പിന്നെ അധികം ഇടുല്ല കുറച്ചേ ഇടുള്ളൂ
ആഹ്
ഉം പിന്നെ മിൽക്കിസ്റ്റ് ആഹ് മിൽക്കിസ്റ്റ് ഉണ്ടെങ്കി മിൽക്കിസ്റ്റ് ഇടും അല്ലെങ്കിൽ ഏലക്കായും പഞ്ചസാ സാരയും കൂട്ടിയിട്ട് മിക്സില് ഇട്ടിട്ട് പൊടിച്ചിട്ട് ഇടാ പിന്നെ അത് ചുവപ്പ് കളറാവണവെങ്കില് കൊറച്ച് പഞ്ചസാര നമ്മള് ഉരുക്കാ പാത്രത്തിട്ടിട്ട് ഉരുക്ക ആഹ് പാത്രത്തിട്ടിട്ട് ഉരുക്കി കഴിഞ്ഞാല് ആഹ് അതില്ക്ക് ഒഴിക്ക അപ്പം നല്ല ചൊവ ചൊകന്ന കളറാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും
ഏയ് ഞങ്ങളങ്ങനെ കേക്ക് പഞ്ചസാര ഉരുക്കി വരണ്. ഞങ്ങളിവിടെ സാധാ വെള്ളപ്പാലുപോലെ ഇണ്ടാക്കല്
വെല്ലം വെല്ലം സർക്കരയിട്ടാ
അല്ലാ വെള്ളപാലുപോലെ അങ്ങനെ പഞ്ചസാര ഉരുക്കിയൊന്നും പരയല്ല.
വെള്ളം ഇനിയങ്ങനെ ചെയ്തുനോക്കിയപ്പം നല്ല ടേസ്റ്റൊണ്ട്.
ആ ആ ഇനി ചെയ്തോക്കാം പിന്നെ ആ പിന്നെയെങ്ങനെ ഇ കടികളൊക്കെ ഉണ്ടാ ക്കൊ എണ്ണക്കടികള് അങ്ങെൻത്തെക്കെ ഉണ്ടാക്കേൻണ്ടോ
ആ പഴംപൊരി ഇണ്ടാക്കും അതെപോലെ പിന്നെയെന്താണ് മറ്റേ ഉണ്ട ഉരുട്ടീട്ട് സർ കരീം തേങ്ങ ആന്നെ എടക്കെടക്കൊക്കെ ഞാൻ ഇണ്ടാക്കും കുട്ടികൾക്ക് ആ ഉണ്ട ഇങ്ങനെ. ഗോതമ്പും വാട്ടീട്ട് മറ്റേ ഇങ്ങനെ തേങ്ങാ തേങ്ങയും ഉള്ളിയൊക്കെയിട്ടിട്ട് അയിലിങ്ങനെ വറക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണേല് ആ എന്നിട്ട് തുള്ളി വെള്ളൊഴിക്കും. എന്നിട്ട് അയില് ശർക്കരയിടും ശർക്കര ഇട്ടിട്ട് അയിലിങ്ങനെ ഇ ഗോതമ്പ് വാട്ടിയതില്ലേ അതുകൊഴച്ചിട്ട് അതിങ്ങനെ ഉണ്ണി കുഞ്ഞ് കുഞ്ഞിയേ ഉണ്ണി ഉണ്ണി ഉണ്ണി പോലെ ആക്കിയിട്ട് അതിൽകിട്ടുകൊടുക്കുക.
ഏ അപ്പൊ അങ്ങനെയൊക്കെ കുക്കൊക്കെ ചെയ്യാണ്ടല്ലേ. ഒഴിവൊള്ള ടൈമിലൊക്കെയിങ്ങനെ ഒഴിവൊള്ള ടൈമിലൊക്കെ കുക്ക് ചെയ്യോ. ഏ യൂട്യൂബില് ആൻ ഏ ഇങ്ങനെ ഉം ഇപ്പ ഈ മഴയൊക്കെ ആവുമ്പോ ഓരോന്നങ്ങനെ ഇണ്ടാക്കി നല്ല ടേസ്റ്റാല്ലേ അങ്ങനെ ഇണ്ടാക്കി.
റവ വാട്ടിയിട്ട് പ പിന്നെന്താ റവേല് നമ്മള് പഞ്ചസാരയും. പിന്നെന്താണ് ഏലക്കായിട്ടിട്ട് പൊടിക്കും. റവ ആദ്യം വറക്കും എന്നിട്ട് അത് ഞമ്മള് പഞ്ചസാരയും ഏലക്കായിട്ടിട്ട് പൊടിക്കും. എന്നിട്ട് റവ ഒന്നിട്ട്. ഞമ്മള് നമ്മള് മിക്സിലിട്ടൊന്ന് ജാറിലൊന്നോണ്ട് കറക്കണം. കറക്കീട്ട് നമ്മളതിൽ അത് നമ്മള് വാട്ടും വാട്ടിയിട്ട് അതി ങ്ങനെ ചെറിയ ചെറിയ ഉരുളോട്ടിട്ട് കുഞ്ഞ് കുഞ്ഞേ ഉരുളോട്ടിട്ട് അത് പിന്നെ എന്താണ്. പര പരത്തുക മറ്റേ പ്രസ്സില് പരത്ത ഉം പ്ര പ്രസ്സില് പര പ്രസ്സില് പരത്ത്. അല്ലെങ്കി പരത്തണ്ട ആവശ്യല്ലാ നമ്മള് കൈയ്യോണ്ട് കൈമേലിങ്ങനെ ആക്കിയാലും മതി. ങ്ങാ ആ എന്നിട്ട് അതാണ്ട് വെളിച്ചെണ്ണേലെകാണ്ട് ഇട്ടുകൊടുക്കാം നന്നായി പൊള്ള
ഏ ഞങ്ങളവിടെഅതൊന്നും ഉണ്ടാക്കിയേല്ലാ ഉണ്ടാക്കിയോക്കണം.
റൗണ്ടൊള്ള അപ്പാണത് നല്ല ടേസ്റ്റ്
ഏ ഏ പിന്നെ അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ടാക്കിയേണ്ടല്ലേ.
ഉം അങ്ങനെത്തൊക്കെ ഞാൻ ഉണ്ടാക്കലൊണ്ട്.
ഏ എത്രയാളാ നിങ്ങക്കിള്ളേ
നിക്ക് മൂന്നാൺകുട്ടികള്.
ഏ ഏ ആൺകുട്ടിയളാ ഏ ഓര് സ്കൂള്പോയി വരുമ്പോത്തെനൊക്കെ എന്തെങ്കിലും എന്ക്ക് ഒരാളെയൊള്ളു.
ആ സ്കൂളില് ഇവിടെയില്ലൃ അവര് ഇവിടെയില്ലൃ അവര് രണ്ടാള് ഇവിടെയില്ലാ. രണ്ടാള് പഠിക്കണോടത്താണ് മൂത്താള് മാത്രോ ഒള്ളൂ അവിടെ. മൂത്താന് പ പണിക്കു പോവാണ് ഇവിടെ.
ഏ
മറ്റോര് രണ്ടാളും പഠിക്കണോടത്താണ് അവര് മാസത്തിലെ വരൂ. ഒരാള് ആഴ്ചല് വരും ഒരാള് മാസത്തിലും വരും ഇപ്പ ചെറിയോന്. ആഹ് ചെറിയോനിപ്പൊനാളെണ് വര ദെർസല്ലെ. അവന് ഇങ്ങനെ മറ്റേ സ്ഥാപനത്തില് ഒന്നിച്ചിട്ടുള്ള. ക്ലാസ് പഠിക്കാൻ അതിലന്നെ സ്കൂളും മദർ. ഉ അദീസും അല്ലാതും ഉണ്ട് പിന്നെ എന്താ ആ രണ്ടാമത്തവനും വാഫി കോളേജിൽ അവൻ ഡിഗ്രി സെക്കൻഡ്യറും കൂടിട്ടാണ്. ഉ അവന് ഒരു ആഴ്ചയില് വരും രണ്ടാമത്തോന്. മൂത്ത ചെറിയോന് മാസത്തില വര അപ്പൊ എല്ലാ പ്ര. പക്ഷ ഞാനും ഒറ്റക്ക് ഞാൻ കൊണ്ടാക്കാം ഞാന് പോയിട്ട് കൊണ്ടരലാണ്. ഇപ്രാവശ്യ അവൻ നാളൊറ്റക്ക വര.
ഏ ഹ അപ്പൊ ഇനി നാളെഞാന്തങ്കിലക്ക ഉണ്ടാക്കിവെക്കെ അങ്ങനെ ഒരൊക്കെ വരുമ്പോ എന്തങ്കിലും ഉണ്ടാക്കേ. ക്കറല്ലേ ഉ. രണ്ടാളൊപ്പളാ ഒപ്പം വരോ ഒരു മിൻറ്റും കൂടിണ്ട് മൂന്ന് മണി ആഹ്ആഹ് മൂന്ന് മണിയാണെരെ. ഒരു മിൻറ്റും കൂടീണ്ട് ഹോഹ്. ആഹ് അല്ല ഓല് രണ്ടാളും ഒരു ടൈമില് വരേണ്ടാവുലേ ഒരേ മാസം ഒരേ ടൈമില്.
ആഹ അങ്ങനെ ആദ്യൊന്നും അങ്ങനെ ണ്ടായ്ര്ന്നീല്ല
ഏഹ്. ന്നാ ശരി ആഹ് ആഹ് ന്നാഅയ് കോട്ടെന്നാ ശെരി ന്നാക്കാം ആഹ് ആഹ്.